ഹലോ
കേൾക്കാവോ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ്എ
എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം സുഖമായിട്ടിരിക്കുന്നു
പണിയൊക്കെ കഴിഞ്ഞോ.
വലുതായിട്ട് കഴിഞ്ഞിട്ടൊന്നൂല്ലാ ചെറുതായിട്ടൊക്കെ കൊറച്ചൂടെ പണികള്ണ്ട് തിര്മ്പാന്ണ്ട് കുളിക്കാന്ണ്ട്
ആഹ് രാവിലെന്താ ണ്ടാക്കല്
രാവിലെ കാര്യാട്ട് ഞങ്ങള് ആരിക്കടികളെന്നെ പത്തിരി ഓട്ടട ചപ്പാത്തി പുട്ട് അങ്ങനൊക്കെ വെള്ളപ്പം ദോശ ഇഡലി അങ്ങനൊക്കെ ചെയ്യാറ്ണ്ട് ഇന്ന് പൂളയായിരുന്നു കര്യ ഇന്ന് ഇന്നലെ കുറച്ച്പൂള കൊണ്ടനീന്നു അപ്പന്ന് അത് വെക്കാനെച്ചു മീൻ അഹ് പൂളേം മീകറീം എനിക്ക് പൊതുവേ രാവിലെ അരിക്കടികളാണിഷ്ടം ഏഹ്
ആഹ് അങ്ങനെ കടകർത്താ വെക്കല് അതോ സാദാ പോലെ പുയിങ്ങ്യാണ്ട് ആഹ് ആഹ്
ത്തു വെച്ച മീൻകറിണ്ടായിരുന്നു അത് ന്റെ മോള് പാൽക്കപ്പ ഇണ്ടാക്കാ വേണ്ടിട്ട് കൊണ്ട്രാപറഞ്ഞതായി ആയിരുന്നു അപ്പൊ ഇൻക്ക് രാവിലെ
ആഹ്
പാൽക്കപ്പ മ്മള് ഉപ്പിട്ട് പൂ പൂള വെച്ചിട്ട് ഉപ്പിട്ട് പൂള പുഴുങ്ങുവല്ലോ നല്ല പൊടിള്ള പൂളാ വാണം ഒടെണെ നല്ല ഉം അപ്പൊ ആഹ് അങ്ങനെ നമ്മള് ഉപ്പിട്ട് പുഴുങ്ങീട്ട് വെള്ള ഊറ്റിട്ട് നമ്മള് ആഹ് അയ്ലേക്ക് തേങ്ങാപ്പാല്ണ്ടല്ലോ തേങ്ങാപ്പാല് പീഞ്ഞിട്ട് ഒന്നാം പാലും രണ്ടാം പാലൊക്കെ ഒരുമിച്ച് പീഞ്ഞ് ഒഴിച്ച് ഒഴിക്ക് ഐക്ക്
ആഹ്
ന്ന്ട്ടാ പൂളീതും തെളപ്പിച്ചിട്ടൊന്ന് ആ പൂളേക്കൊയി ക്ക്ണേന് മുന്നേ അയ്ല് കൊറച്ച് ഇഞ്ചീം ആഹ് ഇത്തിരി വെളുത്തുള്ളീം കൊറച്ച് പച്ചമുളകും കുത്തിചതക്കിട്ട് ചീരുള്ളീ ചെറിയ ഉള്ളിണ്ടല്ലോ കൂത്തിച്ചതക്കി അതൂടി ഇട്ടാല് നല്ല ടേസ്റ്റാ ശേഷം ഈ തും ഇട്ട്ട്ട് പിന്നെ കടുക് വർ വറവൂടാ ച്ച് ഈ വറ്റൽമൊളക്ണ്ടല്ലോ ആഹ് മൊളക്ടുമ്പോ വറ്റൽമൊളകും കട്കും ഇടും
ന്ന് ട്ട് ആഹ് ന്ന്ട്ട് എണ്ണേല് താക്ക്യാണ്ട് ആഹ് ആയിക്കോ
ആഹ് കറിവേപ്പിലീം ഉം ഉം നല്ല ട്ടേസ്റ്റാ ഞങ്ങള് ണ്ടാക്കാറ്ണ്ട് ശെഈ പൂള അഹ്ന് ഞാനിന്നലെ കൊറച്ച് ജസ്റ്റ് രാത്രി ഒന്ന് പോ പുഴുങ്ങിയോക്കി എന്താ പാട്ന്ന് അറിയാൻ വേണ്ടീട്ട് അപ്പൊ അതൊക്കെ ഒരു ടേസ്റ്റ്ല്ല ആഹ് വേവാ അത് ങ്ങനെ ഒരു എളമിച്ച പൂളണ്ടാവോലോ അങ്ങനെ നിന്നു അപ്പൊ ഞാനത് പാൽക്കപ്പക്ക് പറ്റൂലാന്ന് ച്ച്ട്ട് അത് ചെയ്യേണ്ട രാവിലെ ന്നാ എല്ലാരും വേറൊന്നുംണ്ടാക്കാഞ്ഞാല് അതെങ്ങനെങ്കിലും കഴിച്ചു പൊയിക്കോളും ന്നുള്ള നെലക്ക് അങ്ങനണ്ട് വെച്ചതാ അപ്പൊ നല്ല പൂളാ എങ്ങനെ വറവിട്ടിട്ട് കറിണ്ടായിരുന്നു മീൻ കറി അതും കൂട്ടി അങ്ങോട്ട് കഴിച്ചു അപ്പൊ പാൽകപ്പായി പിന്നെ കപ്പ പുഴുക്കായി ഉച്ചക്കക്കുള്ള ഫുഡൊക്കെ ആയോ
ആഹ് ഉച്ചക്കക്കൊക്കായി ഇവിടെ മീന്ണ്ടായിരുന്നു മത്തിമീന് മത്തി മീനും പിന്നെ ബത്തൽ മീനും ഇണ്ടായിനു അത് രണ്ടും പൊരിച്ച്. പിന്നെ കുമ്പളങ്ങന്റെ കറിയുണ്ടായിരുന്നു.
കുമ്പളങ്ങ എങ്ങനെ മോര് പാർന്ന്ട്ടാണോ വെക്കാറ്.
ആ മോര് പാർന്ന്ട്ട് ഉമ്മ വെക്കും.
ആ ആഹ് മോര് കറിയ
ആ ആ ആ പിന്നെ എന്താ പയറു ഉപ്പേരി ഉണ്ട്.
ആ ആ പയറൊക്കെ എങ്ങനെ ഇങ്ങള് വാങ്ങിയതാണോ അതോ പച്ചക്കറി കൃഷിണ്ടോ
ഏ ഏ കൃഷിയൊന്നുല്ല വാങ്ങിയതന്നെ ഇവടെ അങ്ങനെ കൃഷി ചെയ്യാൻ മാത്രം സ് സ്ഥലോന്നുല്ലേ അതൊണ്ടാ അല്ലെങ്കി എന്തേലോക്ക ഒന്ന് ചെയ്യേയിരുന്നു ആ
അട്ക്കള തോട്ടൊന്നും ഇല്ല്യ ല്ലേ അപ്പൊ
ഇല്ല അത് ഞങ്ങള്പ്പോ പുതിയ വീട്ത്തായോണ്ട് ഞങ്ങക്ക് വീടിന് നിക്കാള്ള സ്ഥലം തന്നെ ഒള്ളെ എട്ട് സെന്റ് ന്നെ മുറ്റത്തിന് പിന്നെ കൊർച്ച് മുറ്റം വാണ്ടേ അങ്ങനെ പിന്നെ സൈഡ്ല് അ ഏ കൃഷിണോ
കൃഷിന്നച്ചാല് എന്താ പറയാ മത്തൻ വെണ്ടക്ക ഏ വെള്ളരിക്ക അങ്ങനെക്കെ കൊർച്ച് ഇണ്ടാക്കിട്ട്ണ്ട് വാഴ തെങ്ങ് ഇങ്ങനെക്കെ ഇണ്ട് അപ്പ മത്തന്റെ മത്തനൊക്ക ഇപ്പം ഇങ്ങനെ പടർന്നു വര് ന്ണ്ട് കഴിഞ്ഞ വർഷക്ക നല്ലോണം ഇണ്ടായിരുന്നു മത്തന്
ആരാ നോക്കല് ഇങ്ങളോ അതോ ആരാ നോക്കല്
അത്ങ്ങനെ നോ പ്രത്യേകിച്ച് നോക്കന്നും വാണ്ടല്ലോ അങ്ങനെ ആളെ വിളിക്കല പണി ചെയ്യിക്കാന്
ഏ ആള വെക്കലാ
ആ ആള ഇങ്ങനെ ഇങ്ങനെ ഒരോ ദിവസ്ത്ത പണിക്കെന്തെങ്കിലൊക്ക പണി ഇണ്ടാവും തെങ്ങ് തടം തൊർക്ക അങ്ങനെക്കെണ്ടാവോല്ലോ
ആ ആ ആളെ വെച്ച് ഇതാക്കു ലെ
ആ ആ അപ്പൊ ആ കൂലിക്ക് അപ്പൊ ഒരു അങ്ങനെ പണി ക്ക് വരുമ്പോ ഇതും കൂടെ ഒന്ന് ചെയ്ത് തരാം പറിം അപ്പൊ ഓല് കുഴിച്ചിട്ടന്ന് ഇപ്പം രണ്ടാം പ്രാവശ്യം പ്പൊലോള് ഓല് വന്നപ്പോ ഉം ആ വളമ ഇടാന് അങ്ങനെ അന്ന് അയാളൊടന്നെ പറഞ്ഞു അപ്പോ അയാള് വളമിട്ടന്നു ഇപ്പോം പിന്നെ നല്ലണം ശരി പടർന്ന് വര്ന്ണ്ട്
ഉം അയ്ന് എടക്ക് വള്ളം പാർന്ന് കൊടുക്കണ്ടി വരും ലെ രാവിലിം വൈന്നാര
ഇപ്പം മഴല്ലേ ഇപ്പം മഴല്ലേ ചെർതായിട്ട് മഴ ഇള്ളോണ്ട് ഇപ്പം നോക്കാൻ കോഴപ്പല്ല അയിനു പടർന്ന് ഇണ്ടായി കൊർച്ചട കഴിഞ്ഞാല് ഒന്നും ചെയ്യണ്ട
ഉം ഉം
അങ്ങനെ വെള്ളന്നും അങ്ങനെ ഒഴിച് കൊട്ത്തില്ലെങ്കിലും അ ക്കും മറ്റത് നമ്മള് ചെർതാവുമ്പോ ഉം ചെർതാവുമ്പ ഒന്ന് വള്ള ഒഴ്ച്ചോക്ക നോ ക്കണം ഇപ്പം മഴ ആയേന്റെ ശേഷം ആണ് നമ്മള് കുയ്ച്ചിട്ടത്
രണ്ട് മൂന്നീസായിട്ട് മഴക്ക കോറവാണല്ലോ ഇപ്പോ ഞങ്ങള ഇവട ഇപ്പളാ ഒന്ന് ജസ്റ്റ് പെയ്യ്ണ
ഒരാഴ്ച്ചായിട്ട് ട ആഴച്ചയല്ല അയിൻ്റെ മുന്നെ മഴ കൊറവാ നല്ല കൊറവാ അ ആ നല്ല കുറവാണ്
അവിടെ കൊളൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങക്ക് ചാടാനും എന്താ അന്നൊക്കെ കൊറച്ച് മുമ്പ് നല്ല മഴ ഉണ്ടയീനിയല്ലോ കൊറച്ച് ദിവസം മുമ്പ്
ആഹ് നല്ല വല്യ മഴ ഉണ്ടായിനി
ആഹ് അന്ന് പോയിക്കാണ്ട് ഒരട്ടം ചാടി പിന്നെ എനിക്ക് ജലദോഷമായപ്പ പിന്നെ ചാടാനും കഴിഞ്ഞില്ല അപ്പോ പിന്നെ ഒന്നുകൂടി മഴ പെയ്യട്ടെന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കേനീ അപ്പാ ആണെങ്കിൽ മഴയും പെയ്യിണില്ല ആ അത്യാവശ്യം പഞ്ചായത്തുകൊ ളാണ്
ആണോ അപ്പൊ നീന്താനൊകേ പറ്റൂലേ
ആഹ് നീന്താനൊക്കെ പറ്റും ആ നീന്താനൊക്കെ പഠിച്ചതാ
ഏ ഏഹ് എനക്ക് നീന്താന് കൊറച്ച് നീന്താന് അറിയോന്ന് ചോയിച്ചാല് അറിയും പക്ഷെ ആ തോന ദൂരൊന്നും കഴിയൂല
ആ ഹ ഹ അതിങ്ങനെ കൊറെ ആ കൊറ നീ നീന്തുമ്പളേ അത്ങ്ങനെ റെഡി ആയി വരും പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു ആ നടക്കാന് ഒള്ളൂ കൊറച്ചള്ളൂ
കൊറെ പെണ്ണുങ്ങൾ വരൂ കുളിക്കാന്.
കുറെ പെണ്ണുങ്ങൾ പറഞ്ഞാല് തിരുമ്പാന് കുറേ ആൾക്കാര് വരും ഇ മാരൊക്കെ വരും. പിന്നെ കൊറേ ചെറിയ കുട്ടികളുണ്ടാവല്ലോ.
ആ ആ ആഹ്
ഓല് കൊറേ ആൾക്കാര് നീന്താൻ വരും പിന്നെ കൊറേ ചെക്കന്മാര് വരും അങ്ങനെ
ആഹ് അങ്ങനെ ആവുമ്പോളാണ് ബുദ്ധിമുട്ടില്ലേ നമ്മൾ കുളിക്കാ ഉം അ ടൈമ് സെറ്റ്താണ്
ആ പിന്നെന്ന് പറഞ്ഞാ ഇപ്പൊ ഏ രാവിലെയൊക്കെ ആവുമ്പോ ഇപ്പൊ ഒരു ഒരു തിങ്കൾ തൊട്ട് ശനിവരെ സ്കോളല്ലേ? അപ്പൊ പിന്നെ അങ്ങനെ ആൾക്കാര് വരൂല ശനിയാഴ്ച ആയിരിക്കും ഒരു ഒരുപാട് ആൾക്കാരുണ്ടാവ കുറെ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേ ആൾക്കാ ക്കാര് വരും.
ശനി ഞായറും ചെക്കന്മാരൊക്കെ നല്ലോണം വരുഏയ്ക്കാരംല്ലേ?
ആഹ് പിന്നെ കൊറെ ആൾക്കാരുണ്ടോ പെണ്ണുൾണ്ടാകും പെണ്ണുങ്ങൾ ഒരു സൈഡിലേ ഓൽ ഓലേ സൈഡിലേ അങ്ങനെ ആകുമ്പോ
ആഹ് ആഹ് ആ നമ്മുക്ക് ഞങ്ങൾ ഞ ഇവിടെ ഞങ്ങെ കൊറച്ചപ്പുറത്ത് കുറച്ചപ്പുറത്ത തന്നെ എന്റെമ്മന്റെ വീട് എറമ്മേന്റെ നാട്ടില് ഉണ്ടരു കുളം നല്ല പാറണ്ട് ആ പാറന്റെ നടുവിലായിട്ടൊരു ചോ ആദ്യത്തേ ചോലായിരുന്നു ഇപ്പൊ പഞ്ചായത്തുകുളാക്കി വലിയതാക്കി നല്ല സെറ്റപ്പ്ക്കി എത്രോ അടി ആ ഒത്തിരി വെള്ളമൊക്കെ ഉണ്ട് അവിടെ ഞങ്ങൾ ഉമ്മൻ്റെ വീട്ടിലൊക്കെ പോണ സമയത്ത് വെള്ളിയാഴ്ച പോവും. പിന്നെ വെള്ളിയാഴ്ച ജുമുഹന്റെ സമയത്ത് ആണുങ്ങൾ ഉണ്ടാവില്ലല്ലോ ആ അപ്പൊ ഞങ്ങള് മ പിന്നെ ഹിന്ദൂസൊക്കെ പിന്നെ വരുയാണെങ്കിൽ ഒരോട് പറയും വെള്ളിയാഴ്ച ജുമുഅന്റെ സമയത്ത് പെണ്ണുങ്ങൾക്ക് ഒന്ന് അനുവദിച്ചു തരണം അങ്ങനെ അ അന്നേരം ഇങ്ങള് വരര് ത് ന്ന് പറയും അപ്പൊ എന്ന്ച്ച അന്നേരം പെണ്ണുങ്ങൾക്ക് വരാ. അങ്ങനെ അന്ന് നല്ല രസാ ഞൻങ്ങള് അങ്ങനെ ചാടി കൊറെ നേരം. അങ്ങനെ ഇടക്കിടക്ക് അങ്ങോട്ട് പോവലണ്ട്. ആഹ് ഒര് വരും ആണുങ്ങൾ വരെല്ലോടെങ്ങും അപോ അപ്പത്തേക്ക് ആ ഒരു ടൈമ് മാത്രം ഒരു ഒരു മണിക്കൂർ. ഒന്നര മണിക്കൂർക്ക്‌ പതുക്കെ കിട്ടുള്ളൂ കാരണം പള്ളിക്ക് പോകാൻ വേണ്ടി കുളിക്കാൻ വരുന്ന ഓല് കുറേ ഉണ്ടാവും.
ആ
ചക്കന്മാരൊക്കെ പണിക്ക് പോവാത്തോലുണ്ടാവുല്ലോ ഇതിനായിട്ട് ഇങ്ങനെ അപ്പൊ ആ സമയ ത്ത് വരുന്നോല് പോണയിന്റെ മുന്നേ ഒരു പത്ത് പതിനൊന്നര വരേ ഓലെ ഉണ്ടാവും പിന്നെ ബാഗ് കൊടുത്തോ ടെ നമ്മള് അത് എറങ്ങിയ പിന്നെ ആഹ് ഒരു ഒരു പിന്നെ ഒരു ചോറ്ന്ന് വരുന്ന ഒരു സമയം ഉണ്ടാവല്ലോ. അത്ര സമയം കിട്ടും എന്നാലും നമുക്ക്ല്ലാം സുഖം അങ്ങനെ. കൊറേ ചാടി നീന്താൻ അറിയില്ലെങ്കിലും. ട്യൂബ്ക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾക്കൊക്കെ അങ്ങനെ ആഹ് അങ്ങനെണ്ടാവും.
ക്കെതിടാ ആഹ് ഇവിടെ പിന്നെ എല്ലാരും അങ്ങനെ ഇങ്ങനെയൊന്നുംഇല്ല ആഹ്
ആഹ് എന്നാലും ഞമ്മുക്കൊരു ചടപ്പാണല്ലോ ഇങ്ങനെ നെനഞ്ഞോ ട്ടി അങ്ങനെ അങ്ങനെ ആണുങ്ങളും പെണുങ്ങളും ഒന്നും ശീലായ കുഴപ്പല്ലിട്ടോ ശീലയ കുഴപ്പില്ല നമുക്ക് ആദ്യത്തില് ഏതിനും ഒരു മടി ഉണ്ടാവുല്ലോ എന്തോ ഒര് കാണോ കേക്കുവോ ആരോ എന്തോ വിചാരിച്ചുന്നോള്ളെ തോട് ക്കത്തില് പിന്നെ അത് നാലീസം അങ്ങനെ പോയി പോയി പോയി നമുക്ക് ഏത് കാര്യം അങ്ങനെ തന്നെ നമ്മള അങ്ങനോട് ശീല ആവുബോ ഓഹ് ഓക്കെ ആവും പിന്നെ പക്ഷെങ്ങൾ പറഞ്ഞമാതിരി ആ ഏരിയെലുള്ള പെണ്ണുങ്ങളൊക്കെ എന്നും ഡെയിലി തിരുമ്പാനും, കുളിക്കാനും, എല്ലാത്തിനും വരണണ്ടേ ഓർക്കത് ശീലായി നമ്മക്കിപ്പോ എപ്ലെങ്കിലും പോണതോ ആഹ്
ആഹ് പിന്നെ ആണുങ്ങള് പിന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും ഉണ്ടാവൂല ആഹ് ഈ ശനീം ഞായറും ആണ് അതി
ന്നു തോട്ടിമോക്കെ തീരുമ്പുകരോക്കെ നല്ലൊരു സുഖാലേ പെട്ടെന്ന് പരിപാടി തീരുല്ലോ
ആഹ് സ വെള്ളത്തിനും ചെലവില്ല
ആഹ് നല്ലതിൽ ഒലുമ്പിയും ഒക്കെ എടുക്കാ
ആഹ്
നമുക്കിവിടെ പാടൊക്കെ ഉണ്ട് പക്ഷെ കൊറച്ച് ദൂരെ ആണ് മ്ക്ഷെ തോടും ഇതോന്നൂ ഇല ഞങ്ങളൊരു പറമ്പ് അങ്ങനത്തെ സ്ഥലായതോണ്ടേ ആഹ് നമക്കിവിടെ എത്ര മഴെപെയ്താലും ഇവിടെ വെള്ളം കാണൂല ഇവിടത്തെ കിണറൊക്കെ നാ ല്ലായി താഴ്ച്ചണ്ട് കുറെ അടിയില വെള്ളം ഉം കണർക്കെ നല്ല ആഴുണ്ട് അങ്ങനെ പ ഇല്ലിപ്പൊ ഇതുവരെ ഉണ്ടായിട്ടില്ല കൊഴപ്പൊന്നുല്ല അങ്ങനെ വറ്റി ഇതൊന്നില്ല എന്നാലും വേനലാവുമ്പോ നമുക്കൊരു പേടിയാണല്ലോ ഉപയോഗിക്കാനേ ഒരു ആ വറ്റുവൊന്നുള്ളരു പേടിയാണ് അത്ണ്ട്ന്നല്ലാതെ
ആഹ് പാടൊക്കല്ലേ പാടന്ണ്ടാവുമ്പോ അങ്ങനെ വറ്റലില്ലല്ലോ പാടൊക്കെ ഇണ്ടാമ്പോ അങ്ങനെ വറ്റലില്ലല്ലോ
അയിന് പാടം ഞങ്ങള് നിക്കണ സ്ഥലത്തല്ല പാടം അപ്പറത്താണ് കുറച്ച് ആഹ് ദൂരെ ഞങ്ങക്ക് ഞങ്ങള് ഈ പറമ്പ് പോലെഉള്ള സ്ഥലത്താണ് പാടത്തൊന്നുല്ല്യ ആഹ് കൃഷിയൊക്കെ ചെയ്തിരുന്നൊരു പാടായിരുന്നു പൂള അങ്ങനെ ഒക്കെ പൂള, ചേമ്പ്, ആഹ് വാഴ ഒക്കെ വെച്ചിരുന്നു പക്ഷേപ്പ ഈ പന്നി ശല്യം വന്നത് കാരണേ ഇപ്പൊ കൃഷിഒന്നും ചെയ്യാറില്ല പന്നികള് നമ്മള് വെച്ച്പോരും പിറ്റേന്ന് പന്നികള് ഫുള്ള് വേര് വന്നണോന്ന്പോലെ തന്നെ പറിച്ച് വെക്കും പിന്നെ നമ്മള് ചെല്ലുമ്പോ വീണ്ടും കുയിച്ച് ഇടും പിന്നെ പിറ്റേന്നും ഇതന്നെ അവസ്ഥ അപ്പൊ പിന്നെ നമ്മള് പാടൊക്കെപ്പൊ വെറുതേ കാട് പിടിച്ച് കട്ക്ക ഇനിയിപ്പോ തെങ്ങിൻ തയ്യ് ച്ചാലും കൗങ്ങുൻ തയ്യച്ചാലും ഒക്കെ ഓരു മാന്തിയോക്ക്ണ്ട്. ഒരുവിധം ഉം പന്നിശല്യം നല്ലോണം ഉണ്ട് അത് പടിണ്ട്ട്ടോ പറമ്പിലായാലും വടിണ്ട്
എന്നാ വിളിക്കിട്ടോ
ആഹ് ആഹ് ശരി വിളിക്ക ആഹ്